ആഹ് ഇണ്ട് കേക്കുന്നുണ്ട് പറയ് ഹലോ
ക്കുന്നില്ലേ
ആ പറയൂ പറയൂ ക്ലിയർ ആവുന്നില്ല
സുഖാണോ കേക്കുന്നില്ല
ആഹ്ഹാ കേട്ട് കേട്ട് ഇപ്പൊ കേൾക്കുന്നുണ്ട് ക്ലിയർ ആവുന്നു ണ്ടർന്നില്ല നേരത്തെ ആഹ് സുഖായിരിക്കുന്നു നിങ്ങളോ
സുഖം ചായോക്കാ കുടിച്ചോ
ചായ കുടി കഴിഞ്ഞു ഉം കഴിച്ചില്ലേ
ആഹ്
എൻ ആഹ് എന്തായിരുന്നു ഭക്ഷണം
ഉം ഇന്ന് പുട്ടേനു
ഉം
നിങ്ങക്കോ പുട്ടും കടല
ആഹ് ഞങ്ങള് ദോശ ദോശ ചമ്മന്തി ഉം
അതെ ഇന്നിനി സ്കൂളൊന്നും ഇല്ലല്ല ലീവല്ലേ
തെയതെ
ചോറ് ചോറ് ഏകദേശായി
ഉം
ചോറ് വാർത്ത് വെച്ചു കറി ഉണ്ടാക്കണതാ കറി മീന്ണ്ട് പിന്നെ ഉപ്പേരി ക്കെണ്ട്
ആഹ് ആഹ്
നിൻക്ക് ചോറൊക്കായോ
ഒല്ല ഒന്നുംആയിട്ടില്ല ഇന്ന് ലീവ്ള്ള ദിവസായ സ്കൂളില്ലാത്തത് കൊണ്ട് എല്ലാരും ആ വൈകിയാണ് അടിച്ചത് ആ ആ അതുകൊണ്ടൊക്കെ പതുക്കെ ചെയ്യുന്നൊള്ളു ഉം
ന്ന് ചെയ്യാൻ പറ്റോ അല്ലെങ്കില് ഓട്ടോ അല്ലേ
അതെ അതെ അതെ ല്ലെങ്കിഒക്കെ വേഗം വഗം ചെയ്യാറുള്ള തെർക്കില് ഏ നടക്കില്ല അപ്പൊ ഇന്ന് പതുക്കെ ഇന്ന് നാളെയൊക്കെ പതുക്കെ എണിക്കല് പതുക്കെ പണിയൊരുക്കൽ
അതെ എന്താ കറിക്കൊക്കെ ന്താ
കറിക്ക് മീന് വാങ്ങിച്ചിട്ട്ണ്ട്
അതെ
ഉം അത് വെക്കണം ഞാന്ണ്ടാക്കും അമ്മണ്ടാക്കും
അതെ ആ ആ ഈ പിന്നെ ഉപ്പേര്യോക്കെ ണ്ടാക്കൂല്ലേ
ഉപ്പേര്യോക്കെണ്ടാ ഇണ്ടാക്കണം ഒന്നും തൊടങ്ങിയിട്ടില്ല രാവിലത്തെ കഴിച്ച് കഴിഞ്ഞ് അങ്ങനെ മറ്റേ കൊർച് നേരം സംസാരം വീട്ടിൽ എല്ലാരും പാടെ ഇർന്നുള്ള സംസാരം അതൊക്കേയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഉം അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഓ ഇനിയിപ്പോ പണി തുടങ്ങ അടുത്ത പണിയിലേക്ക് കടക്ക ക്കളു ഉ അവിടെ നേര തെ തുടങ്ങൂ പണികളൊക്കെ
ഉ അങ്ങനെയൊന്നുമില്ല ഞാന് കൂടുതലും പെട്ടെന്ന് തന്നെ തീർക്കുവാ എക്ക് അതാ ഇഷ്ടം പിന്നെ പിന്നെ വെച്ചിക്കുന്നതില്ല എന്നിട്ട് പിന്നെ എന്നിട്ട് പിന്നെ ഞമ്മളെന്ത് ചെയ്യാലോ ഇ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഓടല അങ്ങട്ട് ഇങ്ങോട്ടേക്ക
അതെ
സമാധാനം ഉണ്ടാവില്ല
ഇല്ല ഇല്ല അതെ വൈകുന്നേരം ആവും ചിപ്പാണി കഴിയൻ ഉണ്ടാവും ആഹ ആ അതെ ഇവിടെ പണി അമ്മ ഇതേപോലെ ചെയ്യും പണിക്ക് മ ചെ ഏകദേശം ഒക്കെ ചെയ്യും
ആ ആ
അ നമ്മൾ ഇങ്ങനെ ലീവ് ഉള്ള ദിവ്സ അല്ലേ എല്ലാരും കൂടെ ഒക്കെ ഇരുന്ന് സമാധാനത്തിൽ ആ ആ
പിന്നെ എന്തെങ്കിലും ആ എന്തെങ്കിലും ബു ബുക്സ് വായിക്കോ
ആ ഉം
പിന്നാ ഇന്നിപ്പം ഒന്നാന്നി ശനിയാഴ്ച ആയോണ്ട് മോൻ ഇണ്ട് മോ കളിക്കാൻ പോയിട്ട് ഇണ്ട് ഫുഡൊക്കെ കഴിച്ച്ട്ട്
അതെ ഓ ഓ മോൻ എത് ആ രണ്ടിലാണോ ആ ആയിക്കോട്ടെ
പിന്നെ വീട്ട്ന്റെ ഉള്ളിൽ ശനി ഞായർൽ ആകെ പോണില്ലാ ബാക്കിയുള്ളോസം ഒന്നും അങ്ങനെ പോക്ക് കൊറവാണ്
ആ ആ
പിന്നെ ഇപ്പ മഴ കൊർ ന്നോട് പൊറത്തെറങ്ങാം
ആ ശരിയാണ് ശരിയാണ് മഴ മഴ ഇപ്പോ ഒര് ചെറിയൊര് കൊ കൊറവ്ണ്ട്
നല്ല കൊറവാണ് ഇപ്പ നല്ല വെയ് യിലൊക്കെ ഇവ്ടാ
അതെ ഇവ്ടെ ഇവ്ടെ അത്യാവ്ശ്യം മഴ ഇണ്ട് ഏ ഇന്നലെ ക്കെ നല്ല മഴ ഇൺ ഇണ്ടായ്ര്ന്നു ഇന്നാണ് ഇപ്പം ഒന്ന് വെയിൽ കാൺണത് ആ അല്ല ഇവടെ രാത്രി പെയ്തിലാ ഇന്നലെ പകലായിരുന്നു മഴ ഫുള്ള് അത് കഴിഞ്ഞ് ആ മഴ പിന്നെ ഉച്ചയൊക്കെ ആയപ്പോ
കൊറവായി നല്ല കൊറവാ ഒരാഴ്ചലെ മേലെയായി
അതെ ആ ഇല്ല ഇവടെ പകല് പെയ്ത് ഇന്നലെ രാ ത്രി ഒന്നും പെയ് ട്ടില്ല ഇന്നിപ്പോ എന്താ പെയ്തു പെയ്തിട്ടില്ല ആ ഇവ പെയ്തു രാത്രിക്ക് ചെല ദിവ്സം രാത്രി പുലർച്ചയൊക്കെ പെയ്യും പിന്നെ ഇന്നിപ്പോ ഒര് വെയില് ആ ഒരുസ മഴ ഇല്ലാണ്ടാവുമ്പോഴെക്കും ഭയങ്കര ചൂടാണ്
ഉം അതെ മഴ ഒന്ന് നിന്ന് കഴിഞ്ഞാ പിന്നെ ചൂട് സയി മുമ്പൊ ഒന്നും ഇങ്ങനെയൊന്നല്ല മഴ ഴ്തിട്ടില്ലെങ്കിലും
അതെ ഉം ആ ഈ മാസം സാധാരണ സ്കൂള് തുറക്കണ ടൈമിലൊക്കെ ഫുള്ള് മഴ ആായിട്ടുള്ള ഒരു ഇതായി.
കഴിഞ്ഞ വശ്യൊക്കെ നേരത്തേ മഴയുന്നല്ലോ മെയിലെ മഴ കൂടിയില്ല
ഉം ഉം
നല്ല കുറവ് ഇപ്രാവശ്യം.
ആഹ അതെ ഇവിടെ ഞങ്ങക്ക് മഴ പെയ്തപ്പോ പിന്നെ വെള്ളംല്ലാണ്ടായി. ഉം മഴ മഴ കെണറ്റില് മഴ പെയ്ത മഴ തുടങ്ങിയതോട കൂടി വെള്ളം കുറഞ്ഞു.
ആന്ത അങ്ങന?
അത് ഇവിടെ എന്താന്ന അറിയില്ല, ഇപ്രാവശ്യത്തെ ഒരു മഴയിൽ അങ്ങനെയപ്പ. കിണറ്റില് സാധാരണ വെള്ളം ഉണ്ടാവാറുണ്ട്, ഇ പ്രാവശ്യം പക്ഷെ കിണറ്റില് മഴ പെയ്തതോട കൂടി വെള്ളം
നല്ലോണം കുറഞ്ഞോ?
ആഹ് നല്ലോണം കുറഞ്ഞു ഒരു ടാങ്ക് നറയില്ല. നമ്മുടെ ഉ അഞ്ഞൂറില
മറ്റേ ആ
ഉം അതില് കൊറട്ട അല്ല കോര് നമ്മള് കൊറച്ച് കൊറച്ച് കഴ കൊറച്ച് കൊറച്ച് നിറയ്ക്കും പിന്നെ പഞ്ചായത്ത് വൈപ്പ് വെള്ളം ഉണ്ടല്ലോ അത് വരുമ്പോ അത്. ത് എടുത്തിട്ടൊക്കെയാണ് നമ്മുടെ പുറത്ത് അല കക്കല് അങ്ങനെയുള്ള കാര്യങ്ങളക്കെ അ നിന്ന് എടു ക്കും
ആഹ് ഇതിനൊക്കെന്നല്ല മ
ആഹ് അതെ അതെ അതും അതും ചെലപ്പോ ഉണ്ടാവില്ല ഉം മഴ ഇല്ലെങ്കില് അവര് ഈ പറഞ്ഞ പോലെ ഇത് ഇടില്ല വെള്ളം വിടില്ല അപ്പോ അപ്പോഴും അപ്പോഴാണ് ബുദ്ധിമുട്ട് അപ്പോ ടാങ്ക് നിറയില്ല നമ്മടെ ആവശ്യങ്ങൾക്കൊന്നും അപ്പ ഉണ്ടാവില്ല ഇവിടെ മഴ കുറയുമ്പോ, മഴ വരുമ്പോ ഇങ്ങനെ ഒരു പ്രശ്നംണ്ട്. കെണറ്റിന്ന് പെട്ടെന്ന് വെള്ളറങ്ങും പിന്നെ നല്ല മഴ നിക്കാണെങ്കി മാത്രേ വെള്ളം കൂടുള്ളൂ.
ശരി
ആ പെയ്തോണ്ടിരി ത്യാവിശ്യം ഇത് മ്മെ നല്ലോണം പെയ്യ്ണൂല്ലല്ലോ
ഇല്ല ഇല്ല ഇത് നല്ല ആ നല്ല അങ്ങട്ട് കൊറ നല്ലോണം കൊറട്ടില്ല ഇപ്പൊ അതായിരിക്കും.
അങ്ങനെ നടക്ക്ണൂല്ല പിന്നെ നല്ലം പെയ്യാണുന്നുണ്ടെങ്കിൽ സെറ്റ് ആയിട്ട്
ശരിക്കും വെള്ളം കൊറഞ്ഞയ്ഞ്ഞാ പോയല്ലേ
അതെ
ശരി എത്ര വല് പിന്നെ എത്ര ചെറിയ വീടാലും ശരി വല് വീടായാലും ശരി വെള്ളം ഇല്ലെങ്കി
വെള്ളം ഇല്ലെങ്കി ഒക്കെ ഒക്കെ സുയ്പ്പാവും ഒന്നും നടക്കില്ല
പടച്ചോനെ അലക്കണങ്കില് ക്ലീനിങ്ങിന് ഫുള്ള് വള്ളത്ത്മ്മലാണല്ലോ കളി ആ
പറയും വേണ്ട അവര് വേറെ കുട്ടികളുടെ കളി വെള്ളത്തിലുള്ള കളി അതെ അതുകൊണ്ട് അതൊക്കെ ഒക്കെ എടങ്ങേറാവും
ഉ അത് ഇല്ലെങ്കിലേ അവസ്ഥ അയ്ന്റെ മന ലാവു ദിവസം എന്തെങ്കിലും മോ ട്ടറിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാലന്ന് മനു
ആ അതെ അതെ അതെ അതെ ഞങ്ങക്ക് വെള്ളം കോരലും പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാ കാരണം വെള്ളം കിണറ്റി ന് അത്യാവശ്യം നല്ല താഴ്ച്ചണ്ട് ഉ ഉം നല്ല താഴ്ച്ചണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് വെള്ളം കോരി എടുക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ ഞങ്ങള് കുറച്ച് കുന്നത്താണ് അപ്പൊ അങ്ങനെ നല്ല ഇതുണ്ട് ബുദ്ധിമുട്ട്
എന്റെ വീട്ടിലൊക്കെ പിന്നെ മൂന്ന് നാല് പടിയുള്ളൂ ആ അത്രേ ഉള്ളൂ അുതും ചെറിയ ചെറിയ പടിയാന്ന് ഒരു ഒരുപാട് വീതിയൊന്നും ല്ല അപ്പൊ അത്യാവശ്യം മ്മ കുടിക്കാനുള്ള വെള്ളൊക്കെ കിട്ടും അയ്നിപ്പോ നമുക്ക് ആവര്യത്തിന് പ്പൊ അല ണെങ്കില് വേണെങ്കില് കുഴപ്പുല്ല
കൊഴപ്പല്ല അല്ലെ ആഹ ആഹ് ആഹ ഇത് ഞങ്ങക്ക് നേരെ മുപ്പത്തിരണ്ടടിണ്ട് താഴ്ച കെണറ മാത്ര അപ്പൊ ആ ആ കൊർച്ചായി
ആ അല്ല മുമ്പൊക്കെല്ല കെണറങ്ങനെയെല്ല ഉണ്ടാവാ നല്ല
ഏ ഏ ആ് അതെ അതെ അതെ ഇല്ല ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഹൈറ്റ് കൂടുതലായത് കാരണം ഓണ്ട് നംക്ക് വെള്ളം കിട്ടാൻ നല്ല ബദ്ധിമു യിരുന്നു. അപ്പോ ഉം. കുയിച്ചു കുയി കുഴിച്ചു കുഴിച്ചു കുഴിച്ചു അത്രയും താഴ്ന്ന് പോയതാണ് പിന്നെ നമ്മള്് കുഴിക്കാതിരിക്കുന്ന വെച്ചാൽ
പറഞ്ഞാ ശരിക്കും ഒരു പാറ പോലത്തെ സ്ഥലായിരിക്കും അല്ലെ
ആ പാറ അങ്ങനെ പാറയല്ല ഒരു കുന്ന് പോലെയാണ് അപ്പ അത് കാര കാരണം കൊണ്ട് അങ്ങനെ നല്ല നമ്മള് താഴ്ത്തിയാലേ വള്ളത്തിക്ക് എത്തുള്ളൂ
ഉം പക്ഷെ നല്ല വെള്ള ആരിക്കൂല്ലേ ആ അങ്ങനെ സ്ഥലത്ത് വെള്ളം നല്ല വെള്ളയിരിക്കും
ആ അതെ നല്ല വെള്ളാ അതുകൊണ്ട് കൊഴപ്പില്ല അതെ അതെ അതെ പിന്നെ അപ്പറത്തുംപ്പറത്തും ബോർല കടിക്ക്ണ കൊണ്ട് നമുക്ക് വെള്ളം കൊറേ അങ്ട് പോകും അങ്ങനെ കൊറേ കൊറേ പ്രശ്നങ്ങൾ അതുകൊണ്ട് ഉം വെള്ളത്തിന് മക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്
ആഇതിനിടെന് എന്റെ വീട്ടിലന്നെ എന്തോരു എലി ജസ്റ്റ് ഒന്ന് വീണിട്ട്ണ്ടായി അപ്പത്തന്നെ അയിന് എടുത്ത് മാറ്റ്വ ചെയ്യ ആ അങ്ങട്ട് പിന്നെ ഇല്ല എടു അത് വീണപാട് ഞമ്മള് അറിഞ്ഞീനി അപ്പൊ നമ്മളെന്താക്കി നമ്മള് അ കുമ്മ നന്നായിട്ട് ചെക്ക് ചെയ്യും കളറ് ഞമ്മളങ്ങനെ നോക്കൂല അപ്പൊമ്മ അപ്പ അതക്കെ ചിങൊക്കഇ അത് രണ്ട് ദിവസം അങ്ങട്ട് എടുക്കും കാട്ടന്ന് എന്നിട്ട് രണ്ടു ദിവസം ബാക്കിള്ള ആവശ്യത്തിനെടുത്തിനി കുടിവെള്ളൊക്കെ പൊറത്ത്ന്ന് ഞമ്മള് വേ കോരിക്കോണത് നല്ല ബുദ്ധിമുട്ടി കുടിവെള്ളം ആയാലും അത്യാവശ്യം വെള്ളമാേണല്ലോ ചോറിന ഇനൊക്കെ നന്നായിട്ട് വെള്ളം വേണ്ടേ ഉ അന്നേരാ എന്തെങ്കില ബുദ്ധിമട്ട് വന്നാലുംതി അവസ്ഥ മനസിലും വള്ള
അതെ അതെ അതെ ഉ
ജയ്യാ
ഉം നടക്കില്ല നടക്കില്ല അതെ ബാക്കിയുള്ള വെള്ളം ഉണ്ടെങ്കി തന്നെ വീട്ടിലത്തെ പണികളും നടക്കുള്ളൂ അത് വേറെ വി
ഉം രണ്ട് കുറച്ചമ്മ ഇല്ലെങ്കിലും ഫോണില് ചാർജ് ഇല്ല അതില്ലും
ആ അതെ യതെ യതെ
ഓ എല്ലാരും ഫോണ് മ്മലാന്നല്ലോ കളി മൊ
ഉം അതെ പക്ഷെ ന്നാലും നമുക്ക് കൊഴ് പ്പല്ല ഫോണിലെങ്കിലും കൊർച്ച് നേരൊക്കെങ്ങനെ ഇ ക്കും പിടിക്കൊക്കെ ചെയ്യാം പക്ഷെ ബാക്കിയിള്ള വെള്ളത്തിന്റെ കാര്യങ്ങൾ വരുമ്പൊക്കെ ബുദ്ധിമുട്ടാകും
ഉം നമ്മള് വെല്ല്യ കുട്ട്യക്ക് ഭയങ്കര പ്രശ്ന ഫോണില് ആ നമ്മളി ഓ ഒരു രണ്ടോസം റീചർജില്ലങ്കിൽ നമക്ക് കൊഴ
ഇല്ല ല്ല ല്ല ഉം ഉം അതെ പിന്നെ ഇപ്പോ കുട്ട്യ ൾക്ക് ള്ളതൊക്കെ ഫോണി തെന്നെണല്ലേ വര്ന്നത്
ആ പഠി അതാണ് പ്രശ്നം ഇവര് അതു പറഞ്ഞിട്ട് നമ്മളടത്ത്ന്ന് ഫോണ് വാങ്ങ
ഫോണ് വാങ്ങിക്കും അതെ അതെ പിന്നവർക്ക് ഉം
ഞമ്മ അവരൊന്നും പറയില്ല പിന്നെ അമ്മള അങ്ങട്ട് മാറുമ്പോക്ക് അവര്
വേറെ അതെ യതെ ശെരിയാണ് അവര്ക്ക് റീൽസായി ഗെയിം മായി
ആ
മാക്സിമം ഫോണൊ കുട്ട്യൾ ള് കൊടുക്കാതിരിക്ക്യാ നല്ലത് ഇപ്പത്തൊരു കാലത്ത്
പർഞ്ഞാലും കാലം മാറുന്നെയ്നനുസരിച്ച് കോലം മാറുന്നതല്ലേ
അതെ യതെ
എട എന്നാ പിന്നെ ഓക്കെ ബായ്
ആ ഓ
അതെ